ഹലോ മളെ ഒരു വിവരം ഇല്ലല്ലോ അപ്പൊ അന്നൊക്കെ കിട്ടണെങ്കിൽ നല്ലാ പണിയാണ്
ആഹ് ഇപ്പം നമ്മളൊന്നും ആവശ്യം ഇല്ലല്ലോ അതല്ലപ്പം ഇനിക്ക് വിളിക്ക
കണ്ടോ കണ്ടോ കണ്ടോ അപ്പൊ ഞാൻ അങ്ങിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഇപ്പം എനിക്കാണ് പരാതി അപ്പ ആവശ്യല്ല ആവശ്യ ഇണ്ടാവകോണ്ടല്ലേ ഇപ്പൊ ഞാന് അങ്ങോട്ട് വിളിച്ച അന്റെ മിസ്കോള് എടി എനിക്ക് ഒഴിവ് കിട്ടായ്ട്ടാന്റെ രണ്ടു മൂന്ന് മിസ് കോളൊക്കെ കണ്ടിനു ഇനികൊയ് വിട്ടായിട്ടന്ന് സത്യം പറഞ്ഞാല് പ്ലീസ് സ്കൂൾ തെരക്കും വയ്യായി ഓട്ട ഏഹ്
ഞാൻ വിചാരിച്ചു ഇന്നെ ഇഷ്ടല്ലായിട്ട് ഏയ്ക്കാര് ഇനിക്ക് വിളിക്കാത്തത്
ആഹ് എടി ആയിക്കൂടെ പിന്നെ പിന്നെ നെറ്റ് അനക്കാറിയില്ലെ കുട്ടികള് കുടില് ഉണ്ടെങ്കിൽ പിന്നെ പറയും വാണ്ട ആഹ് അതാണ് എന്താണ്ട് അന്റെ വർത്താനൊക്കെ അന്റെ കാര്യങ്ങളൊക്കെ എന്തായെടി
എന്താണ് ഇങ്ങ അതൊന്നും ഒന്നും ആയിട്ടില്ല ഇങ്ങനെ പോക്ണ്ട്
തന്നെ ഒക്കെ ശരിയാവുമെടി വേജാറാവണ്ട. ഉം ഒക്കെ ശരി ആയിക്കോളും. ഒക്കെ പടച്ചോനല്ലേ വലുത്. ഒക്കൊ ശെരിയാവും.
ഇന്ന് എന്താ ഞായറാഴ്ച ആയിട്ട് കല്യാണം എന്തേലും ഉണ്ടാ.
അല്ലടി ഇന്ന് ഇന്ന് എന്റെ എന്താ ഇവിടക്ക് പോകാൻ ഒരു ന്റെ ഉപ്പാൻ്റെ കുടുംബത്തേക്കു ഒന്ന് പോവാണ്ട്.
ആഹ് ആരൊക്കെ?
എന്റെ അമ്മായ് എന്താപ്പ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടോന്ന്. പോവാന് അതിന്റെ ഉപ്പാക്കെ അത് എന്താ ഞങ്ങള് ന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ വീടാണ്. തു എന്താ തൂതൊക്കെല്ലതെ ഏഹ് പിന്നെ എന്റെ ഉപ്പാൻ്റെ വീട് മേലാറ്റൂരാണ്. ആ ഭാഗ
വേരാ ആഹ്
ഉം
അപ്പോൾ നിങ്ങളെ വീട് പെരിന്തൽമണ്ണ ആണ്ല്ലേ?
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് അപ്പൊ നമ്മള്. അതെ ഇവര് എന്താ വെപ്പ് എടി നിൻ്റെ ഉപ്പ സുഖാ എന്താ സുഖമില്ലാതെ കിടക്ക്ണ്ട്. ച് അറിഞ്ഞോ?
ആഹ ആഹ് ഇന്നാള് പറഞ്ഞിരുന്നില്ലേ ഓപ്പ കഴിഞ്ഞിനൊക്കെ.
ആഹ് ടി ഓപ്പറേഷൻ കഴിഞ്ഞ്ക്ണു. ഥ മാവൊന്നും വെട്ടിട്ടില്ലട്ടോ?
ഏഹ് അതെ
ഉം ഉം ഉം ഉംഅങ്ങനെ കയറ്റി ഇങ്ങനെ അപ്പൊ ഉപ്പാൻ്റെ തറവാട്ടക്ക് ഒന്ന് പോട്ടാച്ചിട്ട്. കണ് ഏഹ്
ഓരോരോ ബുദ്ധിമുട്ടിലാണ്. ല്ലേ പ്പോന്നറിയ.
ആടി അപ്പൊ ഉപ്പാന്റെ തറവാട്ടക്ക് ഒന്ന് പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഉപ്പാന്റെ തറവാട്ടിലോര്ല്ലാം കഴ്‌വ് ഉള്ള ആൾക്കാരാണേ.
അപ്പൊ എന്താ മുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ?
ആടി അത് ഞങ്ങളെ വല്ലിപ്പേ വല്ലിപ്പ പണ്ട്. ന്നോട് പറയാട്ടോ ആരോടും പറയരുത്. ഞങ്ങള് വെല്ലിപ്പ വലിയ ഇപ്പ പണ്ട് ഈ കച്ചറ കച്ചറല്ല നമ്മള് ഇതൊക്കെ ഇണ്ടാവൂലേ ഓരോ കളിയൊക്കെ കളിച്ചിട്ടും ഇങ്ങനെ ആ തോണേശ്വരം കാട്ടിയിട്ടൊക്കെ. ഏ ആ അങ്ങനെയൊക്കെ ആയിട്ട്. കൊറ ഭു കൊറ സ്വത്ത്ണ്ടായിത ഞങ്ങക്ക് ഞങ്ങെ തറവാട്ടില്. ഏ അപ്പൊ ഈ വി പ്പാന്റെ ഒരി വല്ലിപ്പ എന്തരിക്കുന്നു കൊറേ സ്ഥലങ്ങളൊക്കെ അങ്ങനെ വിറ്റിട്ടും. കൊ കുറേ വീടുകളൊക്കെ വാങ്ങിടും ഒക്കെ ചെയന്തക്കെ വിറ്റിട്ട് അപ്പൊ പിന്നെ വ വല്യമ്മന്ത് ചൊയ്തുത്ര. ഇങ്ങനെ തൂണിയസനം കാട്ടി നടന്നപ്പ വലിമ്മ. ത്തര എന്ന എന്താ കുട്ടികളായിട്ട് ഇങ്ങോട്ട് പോന്നുത്രേ എവിടക്ക് ഞങ്ങള എന്താ ഇവിടുക്ക് തറവാട്ടക്ക് പോന്ന്ത്തരട്ടോ ഏ എന്നിട്ട് ഇവിടെ വെല്ലിമാന്റെ നാടാണ് ഇവിടെ ഏ ഞങ്ങള ഇവിടെ എന്നിട്ട് വെലിമാന്റെ നാട്ടില്. വല്യമാന്റെ ആങ്ങളാര് വല്യ കൈവൊരാണ്. അപ്പൊ വല്യമാനോട് പറഞ്ഞത്രേ എന്താ ഇങ്ങോട്ടും പോണ്ട ഇ ഇ നിന്നോളിം പറഞ്ഞിട്ട് സ്വത്തൊക്കെ ഇവടള സ്ഥലകൊ. കൊടുത്തിട്ട് അതില് വീട്ക്കെ വെച്ച് കൊടുത്ത് ഇവിടെ സെറ്റിലകി ക്ണു. വല്യമാനെ ഏ അപ്പൊ പിന്നെ വല്ലിപ്പ മരിക്കും ചെയ്തപ്പോ ഓല് പോയിറ്റില്ല.
അല്ല അപ്പൊ നമ്മൾ ഇന്നാള് പോയി നമ്മൾ ഇന്നാള് പോയില്ലേ പണിക്കരരുത്ത്. അപ്പം അവിടെ എന്തായി അതൊന്നും ശരിയായില്ലപ്പോളും.
ഏ എവിക് കടി.
നമ്മള് ഇന്നാള് പോയില്ലേ?
പ പണിക് പടുത്ത് ഇവടയെ
ആഹ് ആഹ് പോയില്ല അപ്പോൾ അത് ചെയ്തിട്ടൊന്നും റെഡി ശരിയായില്ല
അല്ലെ ഒന്നും ഇപ്പൊന്നും ആയിട്ടില്ല നമുക്കൊന്നും ഇപ്പ പറയാൻ പറ്റൂലല്ലോ ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല ട്ടോ ഏ ആഹ് അല്ലേ
ഉം അതൊക്ക അതൊക്കെ റെഡി ആയിക്കോളു അതിന്റ എല്ലയത്തിനും അതിന്റേതായ സമയല്യ
ആഹ് സമയമുണ്ട് ഇപ്പൊ അന്റെ എന്തായെടി
ഇന്റത് ഒരു ആഹ് ഒരുവിധൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്
ആഹ് ആഹ് ആഹ് നേരാകട്ടെ നേരെ ആകട്ടേന്നെ അന്റെ അന്റെ മാപ്പിൾക്ക് അന്റെ മാപ്പിൾക്ക് അന്നെ കൊണ്ട്പോകാൻ തോന്നട്ടെ പറയി
ആഹ് ആഹ് അതന്നെ കൊണ്ടുപോവാൻ തോന്നട്ടെ
ഉം എന്താ ചെയ്യാ മനസ്സന്മാർ ഇങ്ങനെക്ക
ആഹ് അതന്നെ ഇപ്പൊ ഇപ്പൊക്കറഞ്ഞാല് സ്വർണത്തിനും വേണ്ടി ജീവിക്കണ മാ എന്താണ് മാപ്പളാര
ആഹ് ഇപ്പ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല
കാര്യല്ല നമ്മ നമ്മുക്കിപ്പ എങ്ങനെ ആയാലും നമ്മളെ എൻ്റെ രണ്ട് മക്കളെ വാപ്പ അതന്നെയല്ലേ
ആഹ് പിന്നെന്താ അണക്കിപ്പോവിട്ട വിട്ടെറിഞ്ഞ് പോവാൻ പറ്റൂലല്ലോ ഓൽക്ക ഓല് കാട്ടണ പോലെ ഏഹ്
ഓലൊന്നും നമ്മ നമ്മളെയാല് വേറെ ചിന്തിക്കേ ഒന്നും ഞാൻ ഇതുവരെ രണ്ടര വർഷായിട്ട് ഞാൻ ചെയ്തിട്ടില്ല
ആഹ് വേണ്ടേനു ഞമ്മള് അങ്ങനെ നമ്മക്ക് ഇപ്പ നമ്മള് കുട്ടികൾക്ക് വേണ്ടിട്ട് ജീവിച്ചു
നമ്മൾ ഇനി ആഹ് ഇത് വരെ മാപ്പിളക്ക് വേണ്ടിട്ട് ജീവിച്ചു ഇനി നമ്മക് ക്ക് എന്താണ് രണ്ട് കുഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക
ആന്ന് എന്തായാലും ഞാനെടി ഞാന് എന്നോട് പറയാം എനിക്ക് എന്തേലും ഉണ്ടെങ്കി ഞാൻ അന്നെ സഹായിച്ചിടുംട്ടോ എന്തേലും കിട് ട്ടട്ടെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഞങ്‌ക്ക് കിട് കിട്ടുകാണെങ്കിലൊക്കെ ഞങ്ങള് മൊത്തം നേരാണ്ടത് അനക്ക്ണ്ട് എന്റെ എളാപ്പാന്റെ മകളില്ലേ
ആഹ് ആഹ് ഏക്കറ് കണക്കില് സ്ഥലണ്ട്ന്നുണ്ടെങ്കില് അയ്ന്റെതായ
അമ്മായിന്റെ മറ്റേ പക്ഷെ അന്നത്തെ കാലത്ത് ഇത് മറ്റേതും ലേസർ പണിയില്ലല്ലോ ഇപ്പൊ പിന്ന എല്ലാരും പോവുവാണല്ലോ രൊക്കെ അതുകൊണ്ടായിരിക്കും
പ്പൊ അവരു ഒപ്പൊക്കെ തരുവോ തറവാട്ട്ത്തെ ഇപ്പാന്റെ ബാക്കിക്കാര ഒപ്പൊക്കെ തരുവോ
ആഹ് അപ്പൊ ആഹ് അപ്പൊ ഇനി ഇനിയിപ്പ പോയത് കിട്ടൂല കൊറേ ഓരിചെ അ അതൊന്നും കിട്ടണ്ടാവൂല ഇനി ഓരിയൊക്കാനില്ലേമെല് പോയി പുടിച്ചാലേ
ആ ഇനി പുടിച്ച അ ഇനി അപ്പളും മാണം അത് വി വിട്ടിട്ട് വാണ്ടപ്പ തര്ണെങ്കിലില്ലേ
ആഹ് തരണെങ്കി അത് എന്താ സ്ഥലം ഇതുണ്ടാവുല്ലോ പിന്നെ പിന്നെ അതുവല്ലെടി ഉം നല്ല പൈസക്കാര നല്ല അവിടെ മൊ മൊത്തം ഓൽതാണ് ഗൾഫ് മൊത്തം ഓൽതാണ് ഭയമ്പം പൈസക്കാരാണ് കെട്ടിക്കലും കൊടുക്കലും നന്നോട് പറയാ ഒക്കെ ചെയ്ണണ്ട് എല്ലാരും ഇപ്പൊ പാവങ്ങൾക്ക് വാണ്ടിട്ടെ പയിനെട്ട് കോടിയാത്രെ പാവങ്ങൾക്ക് വാണ്ടിട്ട് ട്ട് മാറ്റ് മാറ്റി വച്ചിക്ക്ണത്
മാറ്റ് മാറ്റിച്ച്ക്ക്ണല്ലേ അപ്പ എ അപ്പൊ എത്രത്തോളം അപ്പ എത്രത്തോളം ണ്ടായിട്ടാണ്
ആഹാ നോമ്പൊക്കെ വന്നാല് അവിടെ മൊത്തം ഓരോ പേരേക്കും രണ്ടായിരം രൂപ വെച്ച് കൊടുക്കും
ആഹ്
ഏഹ് അങ്ങനെ ഓരോ എന്താ പിന്നെ അരിയും സാനങ്ങളും അതു ഇതും എന്താ ബിരിയാണി അരിയും അതും ഇതു എല്ലോതും പ എട്ട് പത്ത് ലോറിൽ അത്ര സാധനങ്ങള് കൊണ്ടോവ അങ്ങനെ കൊടുക്കുവ അപ്പൊ ഇതൊക്കെ ചീവന നമ്മളത് നമ്മള സൊ ന്തം കൂടെപ്പറപ്പില്ല ആൾക്കാർക്ക് ഒരു ഉപകാരൊല്ലാതെ ഓല സക്കാത്തും കൂടിയും കിട്ടാതെ ഇവിടെ ക്കെല്ലമ്മള്
നിക്കല്ലേ നിങ്ങളെ ഫാമിലിയൊക്കെ എങ്ങനെയാണ് കൊഴപ്പൊന്നുല്ലല്ലോ
ഏഹ് ഇല്ലല്ല വല്യ രീതി ആ ഇല്ലല്ല കൊഴപ്പൊന്നുല്ല നല്ല നല്ലതന്നെയണ് ഞക്കെക്കെ പറഞ്ഞില്ലേ ഫാമിലിയൊക്കെ നല്ല ആൾ
അതല്ല ഇങ്ങള് ഭർത്താവും ഭർത്താവൊക്കെ എങ്ങനെണ്
ഭർത്താവൊക്കടി നല്ല സ്വഭാവാണ് ഞാൻ കൊഴപ്പൊന്നുല്ല അന്നന്താ ഇത് അൽഹംദുല്ല അങ്ങനെ പോണണ്ട് ജീവിച്ച് പോണണ്ട് ഏഹ് കൊഴപ്പൊന്നുല്ല
നാവട്ടെ
ആഹ് മരിച്ചോളം അങ്ങൻ തന്നവട്ടെ ആന്നെ എന്നിട്ട് എന്തെക്കെയാടി അന്റെ വർത്താനംങ്ങട്ട് ട്ട് എന്താ ഒക്കെ ശെരിയാവു ഇജ്ജ് അയിന് എന്താ ഇതേ വെശ്മിക്കൊന്നു വണ്ടാറീ
ഇല്ല നമ്മളാണ് മെയിന്റ് എന്താണ് എത് കൊടുക്കണില്ല ഏഹ് ഞാനാണ്ടേ അങ്ങൻത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല
ഇല്ല അങ്ങൻത്തെ ചിന്തിക്കണ്ടേ അത് എന്താ പിന്നെ അഒക്ക ശെരിയാവും അൻ അന്റെ ആ ആതിന്റെത്തേക്ക് ഇയ്യ്‌ പോയി ആ പൊയ് ഇയ്യ്‌ പോവുലല്ലോല്ലേ
ഇഞ്ഞിപ്പോ പോവൂല്ല ഇഞ്പ്പൊ ഇഞ്ഞിപ്പോ ആണ്ട് പോട്ടെ ഇഞ് ഇങ്ങട്ട് കൊണ്ടാർന്നില്ലാന്ന് വെച്ട്ടാൻ കൊണ്ടരുമ്പോളാണ് ഇബര്ക്ക് താറേ
ആ ആ ആ എൻ ഏഹ്
ആഹ് സ്വർണം കൊടുക്കാള്ളത് കൊണ്ടര്മ്പോ പിന്നെ കുട്ടി പോവുല്ല
ആഹ് പോവൂല്ല ഇനിയിപ്പോ ഏതായാലും അന്റാങ്ങളെ വര്ണണ്ട് ന്നല്ലേ പർ
ആഹ് ആഹ് വര്ണണ്ട് പത്താംതിന്റെ
ആഹ് അപ്പൊ എന്താ അന്റെ ആങ്ങള വരുമ്പോ ഈ കുട്ടിനെ കൊണ്ടര്ണണ്ടോ
ഇല്ല ഇല്ല കൊണ്ടുവരണില്ല
അത് കൊ ഇനി കൊണ്ടന്ന് വേണ്ട കൊട്ന്ന പിന്നെ ഓലക്ക് പിന്നെ എന്താ എന്നന്നെ വിടാനില്ല ഇതുംണ്ടാവൂല.
ഇന്തുണ്ടാവൂല്ല അതന്നെ ഞാൻ കൊണ്ടുവരുന്നില്ല ഇനി പോയിട്ട് കണ്ടാൽ മതി.
അല്ലേ അണക്കെന്നെ സ്ഥാന സ്ഥാനല്ലാത്തോടത്ത് പിന്നെ എന്റെ കുട്ടെ കൊടുന്ന് വ. എന്തിനാ നിർത്തണ് ഓൽ പറഞ് കഴിഞ്ഞില്ലേ. നമ്മൾ ഉണ്ടല്ലോ വാക്ക് സൂക്ഷിച്ച് പറയനട്ടോ വാക്ക് പറഞ്ഞ്. കഴിഞ്ഞ അത് ഇന്ന് നേരെ മറച്ച് തച്ചക്കിറങ്ങി ആ വേദന മാറണോള്ളൂ നമ്മള് മറക്കും പക്ഷെ വാാക്കണ്ടല്ലോ
ബാാക്കുണ്ടല്ലോ പിന്ന ആ മറ ന ഒരു പിന്നെ നമുക്ക് രണ്ടീസം ഇവിടെ നിക്കാനുള്ള അവസരംള്ളൂന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങട്ട് വരാൻ പറ്റൊ
ആഹ് പിന്നെ രണ്ടീസത്തിന് വേണ്ടേ എന്തിനപ്പ വന്നാലല്ലോ ഇപ്പൊ രണ്ട ണ്ടാവെജ് അങ്ങനെ ആക്ക് രണ്ടു ദിവസം നക്കണമെെങ്ക ഇങ്ങോട്ട് പോന്നോളോണ്ടേ ഇവിടെൊക്കെ സ്ഥലംണ്ടേയ് ആഹ് അക്കെ അവിടുന്ന് പോ പോരാതാകയാണെങ്കിലും പോന്ന മതി.
ഉം എർക്കെങ്കിലും വരാൻ ഇപ്പോ. നമ്മുക്ക് ഇതാ ഇപ്പോ നമുക്ക് ടൈ എന്താണ് സമയത്തിന് നമുക്ക് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക്
ആഹ് മതിയെ ഞാൻ ഇൻഷാ അള്ളാ. മരിച്ചോള നമ്മൾ ഉണ്ടാവയി ഞമ്മള് ന്തിനെ വേറെ കൂടെപ്പറപ്പു
വേറെ കൂട ആഹ്
ഉം നമ്മള് തച്ചിട്ടും പിര്ന്നിട്ടും ഇപ്പൊ ഇന്നലെ ബന്ന്തൊക്കെ തല്ലുണ്ടായി്
നമ്മള് അല്ലണ്ട ന്നട്ട് നമ്മള് റെഡി ആയില്ലേ
ഞാനിത് ഉം. അതല്ലേ ഞ ഹാ ഇൻക്ക, ഞാനിപ്പോ തെറ്റി പോവൂന്ന് ഇജ്ജ് വിചാരിച്ചോ? ഞാനങ്ങനെ
ഞാൻ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോ എന്തേലും വിഷമായോന്ന്. പക്ഷെ ഞാനങ്ങനെ
ഏഹ് അതൊന്നുല്ല, അങ്ങനെയൊന്നുല്ല. അതമ്മള് പറയണ്ടെ അമ്മളപ്പ പറയും. അതപ്പ കയ്യും. അതിപ്പോ ഞമ്മളെ സ്വന്തം ഇമ്മാരും ഇപ്പാരും അങ്ങനെ സ്വന്തം ഏട്ടത്തിയാളും അനിയത്തിയാളും ആണെങ്കിലും ഞമ്മളെ എന്തൊക്കെ പറയും. അത് അയിനൊക്കെ പിന്നെ ഇത് പോലെ പറ്റെ ഒയിവാക്ക്വോ ഇമ്മള്?
ക്കേണ് അതല്ല. സ്വന്തം ചോരൊക്കെ പറയാണെന്നുണ്ടെങ്കില് ഏഹ് പിന്നാ കറയെന്നുണ്ടാവും. പിന്നെ തെറ്റിങ്ങാണ്ടയ്ക്കാറം.
അതിപ്പോ ഇപ്പൊ എന ക്ക് പറയില്ലേ സാക്കിറ ആ പറഞ്ഞ പോയിന്റ് രണ്ട് ദിവസം
ആഹ്.
ഏഹ് രണ്ട് ദിവസം പറഞ്ഞ ബാക്കി അതൊക്കെ, അതൊക്കെ ഒരു കൊറച്ച്ണ്ട്ല്ലേ, ആലോചിക്കാൻ മാത്രം ഇണ്ട്ല്ലേ?
ഏഹ്? ആഹ് ഇണ്ട്ണ്ട് ഇണ്ട്.
ഒന്നാമത് ഈ വാപ്പല്ലാത്ത കുട്ട്യോളോടൊക്കെല്ലേ? അങ്ങനെയൊക്കെ ആകുമ്പോ ടെൻഷൻ. നമ്മള് വാപ് പ്പാര്ണ്ടെങ്കി ഇങ്ങനത്തേലെ
അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ?
ആഹ് അതൊന്നുല്ലല്ലോ. എല്ലാ എല്ലാം നല്ലീനാണന്ന് കര്താ. എന്താ അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ ഒരു വിധിണ്ടാവും.
ആഹ് ആഹ് ഇങ്ങനെ കേക്കാനും, പക്ഷെ അത്, ഓർക്കൊക്കെ അങ്ങനെ പറയാൻ തോന്നണ എന്താറിയോ കജ്ജില് പൈ സണ്ട്. മാസം മാസം വര്ണത് കണ്ടിട്ടാണ്.
ആഹ്.
അറിയ്യോ? അതാണ് അയിന്റെ ഹുങ്കാണ്.
അതെ അല്ലെങ്കില് പിന്നെ പൈസമ്മേണ് ഇപ്പ എല്ലാരും കെടന്നൊറങ്ങ്ന്നേ? ഇപ്പൊ പൈസ ഇണ്ടെങ്കിലേ ഓലു ജീവിതവും ഉഷാറാവു
ആഹ് നമ്മക്ക് പൈസയാ വേണ്ടത്.
ഉം ഇപ്പ പൈസയാ വേണ്ടത്. ഇപ്പെങ്ങനെ പൈസക്ക് വേണ്ടിട്ടന്നെണീ നെട്ടോട്ടം. പിന്നെ
പിന്നെ അമ്മളിപ്പോറഞ്ഞാല് ഒരു ഭർത്താവ് ഇണ്ടായാലും ഞമ്മളെയൊക്കെ ഒരു പത്തുറുപ്പ്യ ഇമ്മളെയൊക്കെ ഉണ്ടാക്കിയാൽ ഞമ്മളെ ആഹ് ആവശ്യത്തിന് ഞമ്മക്ക് ഇണ്ട എട്ക്
ആഹ് അതന്നെയാണേ ഏഹ്.
തര്ന്നേനൊക്കെ ഒരു കണക്ക്ണ്ടാവും. ഇല്ല്യേ?
കണക്ക്ണ്ടാവും. പിന്നെ അയിനൊരു കണക്ക് പറഞ്ഞ് കൊടുക്കണ്ട വരും. പിന്നെ ഞമ്മളെ ഇഷ് ടത്തിനൊന്നും മാപ്പ്ളാര് തരൂല്ല. ഇപ്പൊ നമുക്കൊരു ആഹ് ഒക്കെ കണക്ക് പറഞ്ഞൊടുക്കണം. ഇപ്പൊ നമ്ക്ക് ഈ ടൈമൊക്കെ ഇപ്പൊ ഒരു ഇഷ്ടപ്പെട്ട ചുരിദാർ എന്തേലും വാങ്ങണങ്കില് അത് ഓരോട് സമ്മതം ചോയിച്ചണം. ഏഹ് ഏഹ്. ആഹ് അത് പിന്നെ ഇനിപ്പൊ ഓല് പൈസ തരാണെങ്കിൽ ഇപ്പോ ആയിരം രൂപയാണെങ്കിൽ ഓല് അഞ്ഞൂറുറ്പ്പ്യ തരും. അതൊക്കെ മതി ഇയ്യെന്തിനാ അത്രയൊക്കെ എന്നറയും ഞമ്മളോട്. ഏഹ്
ഇന്നറിയും.
ആഹ് അയിന്ള്ള എട്ത്താ മതീന്നറയും ഒരു ടോപ്പൊയിക്ക. അപ്പൊ അങ്ങനെ അങ്ങ അങ്ങനത്തോടത്ത് ഞമ്മക്കൊരു അയിക്ക് ബാക്കിയും കൂടി, എന്താ മാപ്പ്ള തരുന്നതു ആയി ബാക്കി ഞമ്മളതും കൂടി കൂട്ടട്ടെ എന്ന് പറയണെങ്കി നമുക്ക് ഒന്ന് ഇണ്ടെങ്കിലല്ലെള്ളു ഇപ്പഴും പറ്റ്വാ? ഹലോ?